കേക്കാവോ ആഹ് കേക്കാം കേക്കാം
ആഹ് എന്തുണ്ടിശേഷം
ഈശുഖം അവിടെ എന്ത്ണ്ട് വിശേശം
സുഖായിട്ട് പോണു പിന്നെന്താ ഫുടൊക്കഴിച്ചോ
ശു കഴിച്ചില്ല കഴിക്കാൻ പോണതെക്കെള്ളൂ
അയ് ശെരി ഇന്നിപ്പോ ഫ്രീ ആവോ അല്ലെങ്കിലെന്ത് വർക്ക് ചെയ്യുന്നുണ്ടോ?
ആഹ് ഞാന് രാവിലെ ട്യൂഷനെക്കെടുത്ത് ട്യൂഷനെടുത്ത് പിന്നെന്തായാപ്പൊ പൊതുവേ പഠി പഠിക്ക്ണേ ഒള്ളൂ സ്റ്റുഡന്റാണ്
ആഹ് അയ്ശെരി അയ് ശെരി അപ്പൊ എന്താ പഠിക്കണേ?
നാസിങ്ങിന് ചേച്ചി എന്ത് യിന്ന്?
ഏഹ് ഞാനിവിട്പ്പ ഹൗസ് വൈഫാണ് മക്കള്ണ്ട് അപ്പൊ അവരെ കാര്യങ്ങളെക്കാണ് പോണു പിന്നിതേപോലെ ട്യൂഷൻ ചെയ്യ്ന്നുണ്ട് ഈവനിംഗാണ് ക്ലാസ് ത് ഓൺലൈൻലായിട്ട് ഒരക്കാദമീന്റെ കീയ്ലായിട്ട് വർ ല്ണ്ട് ആ അത് പിന്നെ ഈവനീന്റെ ഈവനിംഗാണ് വരിക പിന്നെതുപോലെ നീ വർ ഫ്രം ഹോമൊക്കായിട്ട് ചെയ്യും ഒക്കെ ചെറ്യ മക്കളായതുകണ്ട് തന്നെ നമുക്ക് ജോബിന് പോകാനുള്ള ഒരു അവസരല്ല അതുകൊണ്ടാണ് അപ്പൊ നഴ്സിംഗ ഒക്കെ എവിടെ വരെ ത്തീ പഠിപ്പും കാര്യങ്ങളൊക്കെ
ഞാന് സെക്കൻഡ് ഇയറ്
സെക്കൻഡ് ഇയർ ലെ അത് ശരി എങ്ങനെ പോണു പഠി
കൊഴപ്പമില്ല ചേച്ചി അങ്ങനെ തട്ടീം മുട്ടീംയൊക്കെ പോവും ഉം ആഹ് കൊഴപ്പില്ല ഇഷ്ടപ്പെട്ട് പഠിച്ച ഇതാണ് പക്ഷെ വന്ന് കേറിയപ്പോ നല്ല കഷ്ടപ്പാടൊക്കെ ഉണ്ട്
ആ അയ്ണ്ടാവും സറല്ല അത് ഒരു ര മൂന്ന് എത്ര കൊല്ലാണ്ടാവാ നാല് കൊല്ലോ
ആഹ്
അതെ അത് കഴിഞ്ഞ കഴിഞ്ഞില്ലേ പിന്നെ നമുക്ക് ഹേ ജോബിനൊക്കെ കേറിയാല് പെർമനന്റ് ആയില്ലേ കുറച്ച് കഷ്ടപ്പെട്ടാലല്ലേ എന്തെങ്കിലൊക്കെ നേടാൻ പറ്റൊള്ളൂ
ആഹ്
അതത്രേ ഒള്ളു അങ്ങനെ നമ്മളെ മനസ്സിനെ പ പറഞ്ഞ് പാകപ്പെടുത്ത അപ്പോ എല്ലാ രീതി നമുക്ക് തരണം ചെയ്യാൻ പറ്റും പിന്നെ അപ്പോ പഠിക്കുന്നോടതാണോ ഇ പ്പള്ളത്
ഇല്ല ചേച്ചി ഞാൻ ഇന്ന് വീട്ടില് ഞാൻ ഇന്ന് പോയില്ല എനിക്ക് വ വയ്യായിരുന്നു ഞാൻ പോയില്ല
അത് ശെരി അതല്ല പിന്നെ ഹോസ്റ്റലിൽ അങ്ങനെ ഒന്നല്ല വീടിന്റെ അടുത്ത് അവിടെ ആ വന്നു പോണാണ് ലെ
പോ ഞാൻ ഫസ്റ്റ് ഇയറൽ ഹോസ്റ്റലിലായിരുന്നു പക്ഷെ പിന്നീട് ഹോസ്റ്റൽ പ പറ്റാത്തൊണ്ട് പിന്നെ നിർത്തി ഇപ്പൊ വന്നു പോകും ആ പറ്റന്താ
ആ പിന്നെ വന്ന പോകുമ്പോൾ നമുക്ക് എന്നും നമ്മളെ പേരൻസിനെ കാണും ചെയ്യ വീ
ആഹ് സത്യം മറ്റേത് ഹോസ്റ്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഫോണില്ല വിളി വിക്കാൻ പറ്റൂല്ല വീട്ടുകാർ വന്നാ കാണാൻ സമ്മദികൂല അങ്ങനെ
ആകെ ഒറ്റപ്പെട്ട പോലെയാവും അപ്പോ എന്നും വന്നു പോകുമ്പോ രാവിലെ നേരത്തെ ഇറങ്ങേണ്ടേ വീട്ടിൽ
ആഹ് വീട്ടീന്ന് ഓ ഓ ദൂരം ഉണ്ട് വീട്ടീന്ന് ഒരു ആറര മണിയാകുമ്പോഴ് ഒറ്റക്ക് ഇറങ്ങണം തിരിച്ച് വീട്ടിലെത്തുമ്പോഴും ആറര മണിയാാവും
ആണ് ലെ പിന്നെ വന്നിട്ട് ഒന്നിനും നേരം ഉണ്ടാവൂല ലെ ക്ഷീണാവും യാത്ര തന്നെ ക്ഷീണാണല്ലോ നമുക്ക് അവിടെ പിന്നെ ഹോസ്റ്റല് ആകുമ്പോ അടുത്തന്നെ ആകുമ്പോ അങ്ങനെ നോക്കുമ്പോ അത് സുഖാവും പക്ഷെ വേറെ കാര്യങ്ങൾ നോക്കുമ്പോ ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ഹോസ്റ്റല് നമുക്ക് ഓക്കെ അല്ല
ഹോസ്റ്റല് ഇതുപോലെ തന്നെ അവർക്ക് എന്നും ഭജനയ്ക്ക് പോണം എന്നുള്ള നിർബന്ധമാണ് അവിടെ കൊറേ സ്ട്രിക്റ്റാണ്
ആഹ് ശരിയ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിരിക്കും ഫോണൊന്നും എപ്പോഴും ഉണ്ടാവൂല എങ്ങനെ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യംക്കൊ ആണോ വി കുളിക്കാനക്കോ പറ്റോ അല്ലെങ്കിൽ എന്നും
ആ ആ ആഴ്ചയിൽ ഒരിക്കേ അഞ്ച് മിനിറ്റ് ഫോൺ തരും അതേ പോലെ ആ രണ്ടാഴ്ചയിൽ ഒരിക്കെ രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ഞായറാഴ്ച്ച വീട്ടീന്ന് വന്ന ഒരു മണിക്കൂറ് വീട്ടുകാർക്ക് കാണാം അത് കഴിഞ്ഞാ പോണം പക്ഷേ വീട്ടുകാരുടെ കൂടെ പോലും പുറത്തറങ്ങാൻ പറ്റൂല അവധി ദിവസം വീട്ടിൽ വിടത്തില്ല ഓണത്തിന് പോലും വീട്ടിൽ വിടൂല ആ ആ
നിങ്ങള് എങ്ങനെ വീട്ടിലൊക്കെ വരാറില്ലായിരുന്നോ
പൊതുവേ അങ്ങനെ വരാറില്ലായിരുന്നു എന്തെങ്കിലും ഇപ്പോൾ വയ്യായിക യൊക്കെ വന്ന് അവിടെ വെച്ച് വയ്യാതെക്കെ ആയി അങ്ങനെയൊക്കെ ആണെങ്കിൽവീട്ടിൽ വിടും
വരൂ ലെ അതെ അതെ അല്ല നമുക്ക് ഓണം വിഷു പെരുന്നാൾ ഇങ്ങനെയക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിൽ വരൻ അങ്ങനെ അതായത് അത്ര ദൂരം ന്നുല്ലെങ്കിലും നമു വരാലോ അയ്നിപ്പോ രണ്ടു ദിവസം ലീവ് ഒക്കെ കിട്ടിയാല്
ഹോസ്റ്റലിന്റെ തൊട്ടപ്പുറത്ത് വീടുള്ള പിള്ളരെ പോലും കമ്പൽസറിയിട്ട് ഹോസ്റ്റലില് ആക്കി
ആണോ അഹ് ശരി അത് അത്രേ ഇതിലും പോണ കുട്ടികൾകൊക്കെ പറ്റൊള്ളൂ കാരണം പഠിപ്പ് മാത്രയിട്ട് പോണ കുട്ടികൾ ഉണ്ടാവല്ലോ അങ്ങൻത്തെ ക്ക ഓക്കെ ആയിരിക്കും നമ്മളൊക്കെ ലൈഫിൽ എല്ലം കൂടി മുന്നോട്ട് കൊണ്ടുപോണോലല്ലെ പഠിപ്പും
ഭജനക്കൊക്കെ പോകുമ്പോഴ് വെച്ചാല് ആറ്മണി ഭജനയ്ക്ക് കയറിയാൽ പിന്നെ എട്ട് മണിക്ക് അവിടന്ന് ഇറങ്ങാൻ പറ്റൊള്ളൂ പിന്നെ ഫുഡോക്കെ കഴിച്ച് ട്ട് വരുമ്പോ തന്നെ ഒമ്പത് മണിയാകും അ അപ്പ പിന്നെ പഠിക്കാനുള്ള സമയം കിട്ടൂല അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഹോസ്റ്റലിൽ നിന്നാലും പഠിക്കാൻ കെടക്കണത് ഒമ്പത് മണിക്ക് വീട്ടി വരുമ്പോ ആറര മണിയാവും അപ്പൊ വീട്ടി വന്നാലും ഹോസ്റ്റലിൽ നിന്നും പഠി-
ആ അതെ പിന്നെ നൈറ്റ് നമ്മളെ വീടെന്നേണല്ലോ ഇനിയിപ്പോ ഒറക്കൊയിഞ്ഞ് പഠി ച്ചാലും അല്ലെങ്കിലിപ്പോ കൊറച്ചു നേരം കെടന്നാലും പ്രശ്നൊന്നുല്ല അവടെ അങ്ങനെ ആവൂല്ലല്ലോ അവര് അവടെ എല്ലാത്തിനൊരു മൊഡ്യുളാവല്ലോ ഇന്ന ടൈമില് ഇന്നത് അങ്ങനെ അങ്ങനെ ഒ
പിന്നെ ഹോസ്റ്റലിലെ പിള്ളേരെ വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ഒഴിവാക്കി ഇപ്പോ
ഫ്രണ്ട്സെളൊക്കെ ഇണ്ടായിരുന്നോ അവടെ പോയൊരെ ഒപ്പം ഇള്ളോരെന്നെയായിരുന്നോ പ്ലസ് ടു കഴിഞ്ഞ് പോയതല്ലേ
പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി ഡിഗ്രിക്ക് പോയിട്ട് ഏ അവടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഇല്ല ഇല്ല കഴിഞ്ഞില്ല ഫസ്റ്റ് ഇയർ എഴുതിയിരന്നപ്പത്തേക്കും ഇതേപോലെ ഇവിടെന്ന് വിളിച്ച് അങ്ങനെ അവടെ ഡ്രോപെയ്തിട്ട് ഇവിടെ വന്ന്
ആ അപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിലാല്ലേ ഓ പോയ സ്ഥിതിക്ക് കംപ്ലീറ്റ് ആക്കലായിരുന്നോ മൂന്ന് വർഷം
അപ്പൊ വിചാരിച്ചെന്ന് വെച്ചാല് ഡിഗ്രി എടുത്താലും ജോലിക്ക് വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് നട
ആഹ് അതെ ആ മൂന്ന് വർഷം വെറ്തെ ആഹ് ശരിയാണ് അങ്ങനെ ചിന്തിക്കുണോര്ണ്ട് പിന്നെ മൂന്ന് വർഷംന്ന് പറഞ്ഞാല് അത്രയും കയ്യില് ക്യാഷും കാര്യങ്ങളൊക്കെള്ളോരാണെങ്കിൽ നമ്മളെ ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി കോളേജ് ലൈഫ് വേറെന്നെയാണല്ലോ ആ അങ്ങനെയൊക്കെ പോണവരുണ്ട്
ഇപ്പൊ നല്ലോണം എൻജോയ് ചെയ്ത്
ആ അതെ ഒരു വർഷെങ്കിലും ഒരു വർഷം നല്ല പോലെ എൻജോയ് ചെയ്തല്ലേ ശരിയാണ്.
കോളേജൊക്കെ കട്ടയ്തിട്ട് വെട്ടുകാട് പള്ളി പോകാരുന്നു ശംഖുമുഖം ബീച്ചി
ആഹ് അതെ കോളേജിലാവുമ്പോ ആ പ്രശ്നല്ലല്ലോ ക്ലാസ്സില് കേയറിയാലെന്ത് കേറില്ലെങ്കിലെന്ത് നമുക്ക് പഠിക്കയാണെങ്കി പഠിക്കാം ആ ശരിയാണ് അതെ അതിപ്പ ഇന്റെ അനിയത്തിമാരൊക്കെ അങ്ങനെ തന്നെ എല്ലാരും കോളേജില് പോണോരാ അപ്പൊ അവര് പറയും ഞങ്ങളൊക്കെ പെട്ടന്ന് കല്യാണം കഴിഞ്ഞോരാണ് ഞാനും താത്തെക്കെ അപ്പം അവരിപ്പൊ നല്ല ഇരുവത്തിനാല് വയസ്സൊക്കെ ആയിട്ട്ണ്ട് പക്ഷെ ഇപ്പഴും കോളേജും പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എൻജോയ്മെന്റിലെന്നെയാണ്.
ഞാൻ എനിക്ക് ആഹ് പറഞ്ഞോ
അല്ല കോളേജ് ലൈഫൊക്കെ നമ്മളക്കൊക്കെ കിട്ടാത്തൊരു സംഗതിയാണ് പറയാ പക്ഷെ ഓരോര്ത്തരൊക്കെ പറേണ കേക്കുമ്പളേ നല്ല രസാണല്ലോ അതെ
കോളേജിലാണ് പഠിച്ചത്. അപ്പം ഞങ്ങള് കൊറച്ച് പെമ്പുള്ളേര് സെറ്റായിട്ട് ഞങ്ങക്ക് ക്ക് കോളേജിന്ന് വെട്ടുകാട് പള്ളി പോവാൻ അടുത്ത് ചെകെ ചേച്ചി കേട്ടിട്ടുണ്ടോ ആ പള്ളിയെ പറ്റി
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇത് സംസാരിക്കര്ത്ട്ടോ
ക്ക്ള്ളൊരു ക്രിസ്ത്യൻ പള്ളിയാണ്. അപ്പൊ ഇവിടുന്ന് ഞങ്ങടെ കോളേജിന്ന് നടന്നു പോവാനുള്ള ദൂരെ ഇണ്ടായിരൊന്നുള്ളൂ അപ്പം അതിന്റെ തൊട്ടടുത്താണ് ശംഖുമുഖം അപ്പം മിക്ക ദിവസോം ഞങ്ങള് പോവായിരുന്നു അങ്ങോട്ടൊക്കെ അയ്ന്റെ അട്ത് ത്താണ് എയർപോർട്ട് വരണത് റെയിൽവേ സ്റ്റേഷൻ ഒക്കെ അടുത്തായിരുന്നു
അത് ശെരി. പിന്നെ ആരൊക്കെണ്ട് വീട്ടിലൊക്കെ?
വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ അപ്പൂപ്പൻ
ആ അത് ശരി അനിയനാണ് ഈ ഇയ് വല്യ മോള്
ആഹ് ഞാൻ വൽതാ
ആഹ് അപ്പൊ രണ്ടാളൊള്ളൂല്ലേ
ആഹ് ഞങ്ങള് രണ്ട് പേര്
ആഹ് മതിയല്ലോ അപ്പോ അനിയനെന്ത് ചെയ്യുന്നു പഠിക്ക എട്ടില് ആഹ് അത് ശരി അപ്പൊ അവന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോണു?
ആഹ് അവനൊക്കെ അവൻ സ്വന്തായിട്ട് നൽ പഠിച്ചോളും. അത് അങ്ങനെങ് പോണ് പിന്നെ രാവിലെ അവൻ ടൂട്ടോറിലൊക്കെ പോവും.
ആഹ് ട്യൂട്ടോറിയ അവിടെടുത്തത് തന്നെയുണ്ടോ
ആഹ് കൊറച്ച് വന്റെ സ്കൂളിന്റടുത്ത്
ആഹ് സ്കൂളിന്റടുത്തിലെ ആഹ് എട്ടില്ലായല്ലോ ഇനിയിപ്പോ രണ്ടു ആറ്
കയറാനൊക്കെ പടി ക്ഷെ അങ്ങനെ കെ എസ്ആർ ടി സി ബസിലൊക്കെ പോകും ഉം
അമ്മയ്ക്കെന്ത് വർക്ക്ണ്ട്
ഇല്ലല്ല അമ്മ വീട്ടില്
ആഹ് വീട്ടില്ല്ലേ പിന്നെ ന്താ മഴൊക്കെ ണ്ടാ അവിടെ
ആഹ് ഇവിടെ ഇപ്പ നല്ല മഴയ്ണ്ട് ഇന്ന് ഇന്ന് മൊത്തത്തിൽ മഴയ്ണ്ടായിരുന്നു ഇന്നലോക്കെ കൊറവായിരുന്നു ഇന്നലെ മിനിഞ്ഞാനും കൊറവായിരുന്നു
ഇവിടെ ഇന്നലെ നല്ല മഴ ട്ടോ രായി രാത്രിക്കെ കെടന്നതു മുതലേ നല്ല മഴ പക്ഷെ ഇപ്പൊ വലിയ പ്രശ്നല്ല കൊറവുണ്ട്, ചെറിയ തോതില് വെയിലൊക്കെ ണ്ട് പോറത്ത് മഴ പെയ്യുമ്പോരു രസാണ് പക്ഷെ നല്ല പോലെ ആയാലും അതോരു ടെൻഷനാ കാരണം എപ്പോഴും മഴാന്നെ പോ ത്തേക്ക് നോക്കുമ്പോ ഒരു ഇരുണ്ടൊരു പ്രതീതിയായിരിക്കും
ആഹ് ഞാൻ ഇന്ന് രാവിലെ ട്യൂഷൻ എടുത്തോണ്ടിർന്ന സമയത്ത് മഴ കാ റ്റടിച്ചിട്ട് വെള്ളം ത്രയും തെറിച്ച് തണുപ്പും മഴയും ആഹ് ഞാനൊരു ആറേഴ് പിള്ളരോള്ളൂ
ഐശെരി എങ്ങനെയായിനോക്കെ പേയ്മെന്റ് വാങ്ങാറ്
അത് ക്ലാസനുസരിച്ച് ഇപ്പം കുഞ്ഞു കുട്ടിളാണെങ്കിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് ഏഴാം ക്ലാസൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് എട്ടാം ക്ലാസ്
പക്ഷെ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനല്ലേ നമുക്ക് ടാസ്
ഓഹ് ടാസ്ക് അതാണ് പിന്നെ അവരാ പ അവരെ പാരൻസ് വിചാരിച്ചേച്ക്കണ വചാൽ കുഞ്ഞു കുട്ടിയേൽക്ക്
ആഹ് അതെ അക്ഷരങ്ങളല്ലേ അല്ലെങ്കിൽ പിന്നെ ങ്ങനെ വായിച്ചു കൊടുക്കാനല്ലേ അത്ക്കെ യിരിക്കും പക്ഷെ അവർക്ക് ഇങ്ങട്ട് മനസ്സിലാക്കി കൊടുക്കണെങ്കില് ഭയങ്കര പാടാ കാരണം ഞാനതുപോലെ ബേസും ഒന്ന് രണ്ട് ക്ലാസ്സക്കെ ഞാൻ എടുക്കാ അപ്പൊ ചെറിയ മക്കളാ ഒക്കെ ചെറിചെറീ കെ ജി മുതലുള്ള മക്കളായിക്കാരം കാരണം ബെസ് നി ക്കെവരാണല്ലോ കൂടുതലായിട്ട് ണ്ടാവ്വ അതില് ചെല കുട്ടികളോക്കെ വലിതുംണ്ടാവും ചെലത് ഒരു അഞ്ച് ആറിലൊക്കെ ള്ള കുട്ടിള്കൊക്കെപ്പഴും ലെല്ലേഴ്‌സ് നോക്ക യാത്തൊരുണ്ടാവും
എന്റെ അമ്മ പറയും കറക്റ്റ് അക്ഷരങ്ങള് ഓർഡറില് പഠിപ്പിക്കാതെ ആദ്യ എളുപ്പള്ളളുപ്പംള്ള പഠിക്കണം കാരണം ആദ്യ റാ പഠിപ്പിച്ചുടുത്താൽ റാ രണ്ടെണ്ണ ഇട്ട് അത് നാ യാ
ആഹ് അതെ എഹ് അങ്ങനെ പഠിപ്പിക്കുന്നവരെല്ലാവരു നമ്മളൊക്കെ ങ്ങനെ വ്യഞ്ജനാക്ഷരങ്ങള് സ്വരാക്ഷരങ്ങള് അങ്ങനെ ആ ഒരിതിലല്ലേ പോരാ ഇപ്പ എൽ കെ ജിയിലൊക്കെ തന്നെ അങ്ങനെയുള്ള ബുക്കള് റാ നാ രാ താ അങ്ങനെയാണ് ഫസ്റ്റ് ലെറ്റേഴസ് ങ്ങനെ തോടങ്ങി വരണത് ആ അങ്ങനെയാണ് ബുക്കിലൊക്കെ വര്ണേ കാരണം ന്റെ മോള ബുക്കൊക്കെ അങ്ങനെയിരുന്നു കെ ജിയില് ആ പിന്നീട് അവര് എഹ് സ്വ ക്ഷരങ്ങള് പഠപ്പിക്കുന്നത് അങ്ങനോക്കെ പിന്നെ ആ സ്വരാക്ഷര പടി പ്പിച്ച അപ്പ തന്നെ നമ്മൾ എന്തെഴ് തണം ചിഹനങ്ങള് പഠപ്പി കണ്ണം അപ്പൊ ഏദേശം അവർക്ക് ഓക്കെ ആവും കാരണം ആ സൗ ണല്ലോ ചിഹ്നങ്ങൾ ആഹ് അപ്പ അങ്ങനെക്കെ പഠിപ്പി ച്ച ഐ ഒരു പ്പൊ മോണ്ടിസരി ഒക്കെ പഠിക്കതാണ് ടീച്ചേ്സ് മോണ്ടസറി ടിച്ചേഴ് നോക്കെ ഓരോ ത് വെച്ചട്ട ണല്ലോ പഠി ച്ചുക്ക അവർക്ക് ഓരത് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടും വെച്ച് കൊടുത്തിട്ടൊക്കെയണല്ലോ പഠപ്പിക്ക അപ്പൊ കു ട്ട്യോളെ മനസ്സിൽ പെട്ടന്ന ത് കേറും ചെറിയ മക്കക്ക്
മേ മോണ്ടിസോറി പഠിപ്പിക്കാനൊക്കെ കൊറച്ചു നാളേള്ളു അല്ലേ ചേച്ചി ആറുമാസ
ആഹ് അതെ അതെ ആറുമാസം ആറുമാസം ഫീസ് എനിക്ക് തോന്നണ് നമ്മള് ഞങ്ങളൊക്കെ അതിൽ പിന്ന ഉണ്ട് കൊടുക്കണ്‌ ഓൺ ലൈനായിട്ട് പോണ്ടിസ എക്സാംമൊക്കെ ഓൺലൈനാ യിട്ടെന്നെ ചെയ്യാൻ പറ്റും സർട്ടിഫിക്കറ്റും ണ്ട് ഇരുപ മുപ്പത്തയ്യായിരം രൂപ എങ്ങന ഏ പിന്നെ ജോയിൻ ചെയ്യുന്ന ടൈമില് ഏഴെ അഞ്ഞൂറ് പിന്നെ റെക്കോർഡ് ക്ലാസ് ഉണ്ട് ലൈവ് ക്ലാസ്സു ഉണ്ട് ബുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അഡ്രസ്സും കാര്യങ്ങളും കൊടുത്താല് വീട്ടിലെത്തും മോണ്ടിസോറിയൊക്കെ ആഹ് അങ്ങനെ അത് പിന്നെ ഓൺലൈനായിട്ട് നമ്മള ഇതേമാതിക്കന്നെ പക്ഷെ ഒരുപാട് എഴുതാനും കാര്യങ്ങളൊക്കെണ്ടാവും പ്രൊജക്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കുമ്പോ അറിയാലോ നമ്മള എത്ര സബ്മിറ്റ് ചെയ്താലും അത് തീരൂല
പഠിക്കാൻ പറ്റോ?
ഏഹ് എന്താ പഠിക്കണെന് എസ് എൽ സി കഴിഞ്ഞ ഏതൊരാക്കും പറ്റാൻ പറ്റും പറ്റും
ആണല്ലേ
ഓഹ് എസ് എൽ സി ആണ് കോളിഫിക്കേഷൻ എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും പിന്നെ റെക്കോർഡ് ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ ആഹ് റെക്കോർഡ് ക്ലസ്ള്ളത്കൊണ്ട് ന്നെ നമ്മൾ ഒഴിവ് സമയിലക്കെ നമുക്കത് കേൾക്കാം കാരണം അന്നത്തെ ക്ലാസ് റെക്കോഡ് ക്ലാസായിട്ടുണ്ടാവും
ആഹ് ഞാ അത് എന്തെങ്കിലും നോക്ക ആരെങ്കിലും നോക്ക ക്കണെങ്കി ഞാൻ ചേച്ചി എടുത്ത് ഡീറ്റെയിൽസ് ചോയ്ക്കാവേ പിന്നെ ശരി ഏച്ചി
ആഹ് ഓക്കെ ശരി ന്നാല് പിന്നെ വിളിക്കാം ശെരി ശെരി